ഹലോ
ഹലോ ആ ഉണ്ട് ഉണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ചേച്ചിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഉ ആ കഴി ച്ചോ
ഉറങ്ങള് കഴിച്ചു ഇപ്പൊ കുട്ടീനേഉറക്കയാണ് ആ ആ ഉറങ്ങണൊന്നില്ലേ
ഉറക്കം ഇല്ല
ങ്ങ് ആവു ഉച്ചറക്കില്ലാല്ലേ ആ ആ പിന്നേ എന്ത് ചെയ്യ
ഇപ്പൊ എന്താ കുട്ടിനെ ഉറക്ക ആയിരുന്നു അവൻ ഉറങ്ങിയിട്ടില്ല പക്ഷെ അപ്പൊ ന്നാ എനീക്ക്‌. അമ്മ ഉറക്കണോ
ആ ആ ആ അമ്മ ഉറക്ക ഭക്ഷണം നത്തല് മീൻ പീരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുതിര പ്പേരി ഉണ്ടായിരുന്നു ചിക്കൻ വാടിച്ചിട്ട് വന്നിട്ടുണ്ടാ ച്ഛ ഉച്ചക്ക്‌ രുമ്പോ
ആ
പിന്നെ ഇപ്പ വൈകുന്നേരം ചിക്കനും ചപ്പാത്തി ഓൺലൈൻ പ്പ ചോറാണെങ്കിൽ ചോറ് എതിർച്ചിയവെസി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചി ഏ
ചിക്കൻ ആരാ വെക്ക
ചിക്കൻ ഞാൻ വെക്കും അമ്മ ചപ്പാത്തി ഉണ്ടാക്കും അമ്മപ്പൊ പോയിരിക്കയാണ് ഒരു സ്ഥലത്തേക്ക് അപ്പൊ വൈകുന്നേര ഒറ്റക്ക് മതില്ലോ ചൂടോടുകൂടി അപ്പ ആ നേരത്തേക്ക് ആക്ക വിചാച്ചു
നിങ്ങള ചിക്കന്റെ റെസിപ്പി എങ്ങനെയാ ഇവിടെ വെള്ളപ്പയറ് വെള്ളപ്പയർ കറി ഉണക്ക മീൻ വറുത്തത്
ഒരു വിട്ടിട്ടോ പെണ്ണ്
ഉ
ഉ കുട്ടി ഉറങ്ങണേ ഉം വെള്ളപ്പയർുപ്പരിയോ
ഇവിടെ കരണ്ടില്ല
എ പോയോ
ആ
ഒന്തേത്തിയോ മഴ പെയ്താ
മഴയൊന്നും പെയ്ട്ടില്ല നമ്മടെ കറണ്ട് പോയിരിക്ക പക്ഷെ ഒന്നുമില്ല വെറുതെ പോയി
എപ്പഴാ പോയെ ആഹ് ചെലപ്പം കെ സി ബി എന്തേലും മെയിന്റയിൻസ് ആവും ഇന്നലെ ഇവിടെയും പോയിരുന്നു
ആഹ്
ഒരു രണ്ടരക്കെവു രണ്ടര മൂന്ന് മണി മുതൽ അഞ് അഞ്ച് മണി അങ്ങനെ വരെ
ആ ആഹ് ആ
ആ അപ്പൊ മെസ്സേജ് വന്നിരുന്നു അറഞ്ഞു
ഇവിടെ മെസ്സേജ് ഒന്നും ഇന്ന് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ഇന്നിപ്പോ പെട്ടെന്ന് പോയതാണ് ആഹ്
ഹലോ
ആ ആഹ് അതെ അതുകൊണ്ട് കുട്ടി ഒറങ്ങ്ണില്ല ചൂട്ട്ടുത്തിട്ട്
കാറ്റില്ല
ഉ ഉ മഴയില്ലാത്തൊണ്ട് നല്ല ചൂടാണ്
അതെ ആ ആ ഫുഡൊക്കെ കൊടുത്തോ ഉച്ച ഉച്ചക്ക് കൊടുക്കോ അവന്
രാവിലെ തന്നെ കൊടുക്കണല്ലോ വൈകുന്നേരങ്ങളില് തൊടങ്ങിയിട്ടില്ല രാവിലെ മാത്രം ഇപ്പം കൊട്ക്ക്‌ണത് പകല് മാത്രം കൊടുക്കും അപ്പോഴാവുമ്പോ കളിക്കാനുള്ള സമയം കിട്ടുവല്ലോ ആഹ് ക്കമാ ഇപ്പോ ക്യാൻ ദാ ഇത് ദഹിക്കാനുള്ള സമയം കിട്ട കിട്ടണല്ലോ അതുകൊണ്ട് എങ്ങനെ ഏതാന്ന് അറിയില്ല ഛർദ്ദിക്കണൊക്കെ ഇണ്ട് അതുകൊണ്ട് നല്ലോണം കൊടുക്ക്ണ് ഇല്ല
അത് ഇത്തിരി ലൂസാക്കിട്ട് വെള്ളം പോലെ ആക്കിട്ട് കൊടുത്ത് നോക്കെ
ഉം ആ അല്ല ലൂസാക്കിട്ടന്നെ കൊടുത്ത് ഇന്ന്പ്പം അ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മറ്റേ പഴം പുഴുങ്ങിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങിട്ട് കൊടുത്ത് നോക്കിട്ടുണ്ട് അപ്പൊ കഴിച്ചു പക്ഷെ എന്നാലും കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പ ഇന്ന് ഛർദ്ദിച്ചു
നെയ്യ് കൂട്ടി കൊടുകേട്ടോ അല്ലെങ്കിൽ വയറ് ഉറക്കും
ആഹ് ആ അയ്യോ
ആ നെയ്യ് അധികം കഴിക്കി അധികം കഴ് ഇല്ലല്ലോ കുഞ്ഞു പീസൊക്കെല്ലേ അപ്പൊ ഉം വേവിച്ചിട്ട് പുഴുങ്ങിട്ടല്ലേ കൊടുക്ക പുഴുങ്ങിട്ടല്ലേ കൊടുത്തെ
മറ്റേ അയിന്റെ നടുക്കുള്ള ഒരു കറുത്ത സാധനം കളഞ്ഞിട്ട് ആഹ് അര ച്ചിട്ടാ കൊടുത്തത്
ആഹ് ഒത്തിരി നെയ്യും കൂടെ കൂട്ടിയാ മതി കുറുക്ക്‌ല് ഒഴിക്കില്ലേ നെയ്യ്
ആഹ് കുക്ക് നയ്യു നെയ്യും പിന്നെ പനം കൽക്കാണ്ടല്ലേ
ആ
അത് ഇട്ടിട്ടാ കൊടുക്കുന്നെ
അതെ എവിടന്നാ മേടിച്ചേ
അതീ മറ്റേ നട്ട്സിന്റെ ഒരു കടയുണ്ട്
ആഹ് ആഹ്
പിന്നെ ആയുർവേദ കടകളും കിട്ടും
ആഹ് ആയുർവേദത്തി ഇവിടെ മറ്റേ അങ്ങാടി കടയിലേ അവിടന്ന് കിട്ടണ നല്ല വനം കടാ കണ്ടായിരിക്കും
അത് പറഞ്ഞിരുന്നു അച്ചൻ പറഞ്ഞിരുന്നു അപ്പം ഇച്ചരെ ഇവിടുന്ന് ഇപ്പം ഒരു കടനേ അച്ഛന്റെ ഒരു കടഉണ്ടന്ന് അറിയാം അതും കുഴപ്പമില്ലാത
എന്താറിയോ ഞാൻ ഇതേപോലെ ഈ പ്രായത്തിൽ ചെ താവുമ്പോള കൊടുത്തപാളെ മേടിച് ചെലേയില് എരിവുണ്ടായിരുന്നു ഇട്ട് കുട്ടി കരയാനങ്ങട് തുടങ്ങി ആഹ് അത് ക്വാളിറ്റി ഉണ്ടാവോ ഇത്ര ഫസ്റ്റ് ക്വളിറ്റി സെക്കൻ്റ് ക്വാളിറ്റി പറഞ്ഞ് അപ്പൊ മ്മക്ക് അതൊന്നും അറിയില്ലേ ന്നെ പനങ്കൽക്കണ്ടം പറഞ്ഞ് പനങ്കൽക്കണ്ടം തന്നു കടകളിൽ ന്നാട്ടാ മേടിച്ചത് അങ്ങാടിക്കടയിന്നൊന്നും അല്ല വേറെ ഏതോരു ഷോപ്പ്ന്ന് അടുത് എവിടുന്നോ മേടിച്ചാണ് അത്ട്ട്ട്ട് ട്ടങ്ങട് കരയാന് നമ്മള് അപ്പ തിന്നോക്കിയപ്പോ മ്മൾക്കീ മറ്റേ ചുക്കാപ്പി വെക്കുമ്പോ ഒരു എരുവ് ഇണ്ടാവണത് നല്ലതല്ലേ, അപ്പോ കുടിക്കാൻ പറ്റണ പാകത്തില് ള്ള പോലെങ്ങെനെ എരിവ് കൽക്കണ്ടത്തില് പക്ഷെ അതാ ആരും വിശ് വിശ്വസിക്കുണൂല്ല ഞങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് പറയായിരുന്നു ഏഹ് എന്റെ വീട്ടിലും ഹസ്ബൻഡിന്റെ അവിടെ ഒക്കെ ടേസ്റ്റ് ചെയ്ത് പ്പയിലെരിവുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ അങ്ങാടി കട കടേ പോയപ്പോ ഞാൻ ചോദിച്ചു ഇതിൽ എരീവുണ്ടോ ചോദിച്ചപ്പോ കാൽക്കണ്ടത്തിൽ എവിടെയാ എരിവുണ്ടാവാ മസിരല്ലേ ഇണ്ടാവ അപ്പൊ ഞാൻ പറഞ്ഞു
എരുവൊന്നുല്ലാട്ടോ
ഇല്ല ആ
മധുരം തന്നെയാണ് ഞാന് അതായത് കൊടുക്കണേ മുമ്പ് ഒരു തുള്ളി നമ്മള് കഴിച്ചു നോക്ക് ക്കുവല്ലോ എന്താ ഇതന്ന് അറിയാൻ വേണ്ടീട്ട് അപ്പൊ ഇപ്പൊന്നുല്ല മധുരം തന്നെയാണ്
അപ്പൊ അങ്ങാടിക്കടത്തേ അവര് പറഞ്ഞു അത് ചിലപ്പോ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും കോ ഫസ്റ്റ് ക്വാളിറ്റി ആന്നെങ്കി ല് ഒരു കൊഴപ്പോം ഉണ്ടാവില്ല അത് കറുത്തിരിക്കും പ്പം കണ്ട് കഴിഞ്ഞാ ഒരുവൃത്തി തോന്നില്ല നമ്മക്ക് സാധാ കൽക്കണ്ടം വെള്ളയല്ലേ ആ ഇത് വൃ
വെങ്കൽക്കണ്ടത്തിന്റെ കളർ വേറെയാണ്
ആ പനങ്കൽകട്ടത്തിന്റെ അതാ പർണത് പനം കൽക്കണ്ടത്തിന്റെ ഇത്തിരി കളർ വ്യത്യാസം ഇണ്ടാവും അയ് ഞങ്ങളന്നും മേട്ച്ചെയിൽ കളർ വ്യത്യാസം സം തന്നെ പക്ഷെ ടേസ്റ്റും അതേപോലെ എരിവ് നല്ല എരിവ്ണ്ടായിരുന്നു കടിച്ചോക്കി നമ്മൾ ഇഞ്ചി മുട്ടായിയൊക്കെ മറ്റു ബസ്ന്ന് മേടി ല്ലേ അപ്പൊര് എരിവ് ഇണ്ടാവില്ലേ അതേ പോൽത്തെ എരിവായിരുന്നു അപ്പം ഞാനിങ്ങനെ പർ ഓരോന്ന് ക്വാളിറ്റി വ്യത്യാസം ഇണ്ടാവും ഫസ്റ്റ് ക്വാളറ്റിയോക്കി വേട് ച്ചെയ്ഞ്ഞെയ്ഞ്ഞാൽ ഒര് കൊഴപ്പണ്ടാവില്ല പർണു പിന്നെ ഞാൻ ഒന്ന് ര ണ്ട് തവണ അവ്ട്ന്ന് അങ്ങനെ മേട്ച്ചപ്പോ പിന്നെ അയ് നല്ല സാനെനു അയ്ട്ട് കൊട് ക്കുമ്പൊര് കരയില്ല ഈ തീരെ കുഞ്ഞു പ്രായ ത്തിൽ ഇപ്പ ഇവൾക്ക് ഒര് വയസായല്ലോ അപ്പോ എരിവു ത ട്ടിയാലും കൊഴപ്പവില്ല
ആ്ഇല്ല ആ അയിന്റിം ചെറെ പ്രായത്തി അത് പറ്റില്ല
ഇല്ലല്ലോ ഒരു തുള്ളി എരുവട്ടിയാലെ അവര് കരയാൻ തോടങ്ങില്ലെ ഇത് എന്താണ് ഒര്
ഉം ഉം ഉം ടേസ്റ്റ് വേ വേറെ വെര അല്ലെ
ആ ടേസ് ചെയ്ത് നോക്കിയപ്പളാണ് ഞാൻ ടെസ് ച്ചെന്നും ചെയ്യാത്താണ് ഞാന് അയ് ഇൻ കുർക്കില് കൊട്ത്തത് ഇത് കരയാൻ തൊടങ്ങിയപ്പോ ടെസ് ചെയ്തോക്കിയപ്പോഴാണോ ഇങ്ങനെ ഓ നമ്മക്കത് ഏ തോന്നില്ല പക്ഷേ അവർക്ക് നല്ല പോലെ തോന്നൂല്ലോ അങ്ങനെ അപ്പ
അയിന് ഇവിടെ അമ്മ പറയും എന്ത് ഭക്ഷണം കൊടുക്കുമ്പോഴും ഫസ്റ്റ് കുട്ടികൾക്ക് നമ്മള് കൊടുക്കുമ്പോ എന്ത് ഭക്ഷണം കൊടുക്കും മ്പഴും നമ്മള് ഫസ്റ്റ് ഒന്ന് എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കി ചൂടുണ്ടോ നോക്കി കീട്ട് നമ്മളൊന്ന് നോക്കിട്ട് വേണം അവര്ക്ക് കൊടുക്കാനേ പ
ആ ആഹ് അതന്നെ
എന്തങ്കിലും ബുധിമുട്ടുെങ്കിൽ അവർക്ക്‌ പറയാൻ അറി അറിയില്ലല്ലോ കഴിക്ക്‌ കരയല്ലേ ചെയ്യുള്ളൂ
ഇതിപ്പോ ആ ഒരു കുർക്ക് നമ്മൾ തിന്ന്നോക്കിയാലും ഇമ്മക്കൊന്നും തോ തോന്നില്ല പക്ഷേ ആ കൽക്കണ്ടം തിന്നോ ക്കിയപ്പോ ഇപ്പോളാണ് എരിവ് തോന്നിയത്
ആ കൽക്കൊണ്ട മാത്രം സെപ്പറേറ്റ് കഴിച്ചു നോക്കിയോ
ആഹ് അപ്പൊ കുറുക്ക് നോക്കുമ്പോ നമുക്ക് തോന്നില്ല ഇത്രയും കുറുക്കില് നമ്മള് രണ്ടോ മൂന്നോ ബിസ് ച്ച അധികം കാരണം കുഞ്ഞു പ്രായത്തില് അധികം മധുരവും കൊടുക്കില്ലല്ലോ അപ്പൊ ആ പ്പ അത്‌ തിന്നോക്കിയാൽ നമുക്ക് എരിവ് തോന്നുന്നില്ല പക്ഷേ അവർക്ക് ആ എരിവ് തട്ടണുണ്ട് പിന്നെ രണ്ടും സെപ്പറേറ്റ് ന്ന് നോക്കിയപ്പോളാണ് അതിനകത്ത് എരിവ് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ ഞങ്ങളത് ചുക്കാപ്പ് എന്തേലും ബക്ക അവള് കൊടുത്തില്ല ഞ ആ ഞങ്ങളത് മാറ്റി വെ
ആ അല്ല എന്നിട്ട് കൽക്കണ്ടം മാറ്റിട്ട് വേറെ വേറെ കൽ ക്കണ്ടണം കൊടുക്കുമ്പോ കഴിക്കുണ്ടോ
ആ ഉണ്ട് വേറെ കഴ്ക്കാൻ കൊടുക്കുമ്പോ കൊഴപ്പമില്ല അപ്പൊ ആ എരുവുത്തട്ടി തന്നേയ്രുന്നു കൽക്കണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ശർക്കരയോ അങ്ങനെ എന്തേലിടും പിന്നെ ഇപ്പോഴകുമ്പോ ഉ ഊട്ടുട് ഇവിടെ നാലുവർഷം
അതെ ആഹ്
എല്ലാം ഇപ്പ മധുരം കൊടുക്കുമ്പോ എഴ മധുരം പറ്റുണില്ല ആഹ ഒത്തിരി ഉപ്പിട്ട് കൊട് തേഞ്ഞാല് പിന്നെ കുഴപ്പമില്ല അപ്പ അങ്ങനെ കഴിക്കണ്ട് ഓപ്പൺ ആയിട്ടില്ല ബാല വില്ല നമുക്ക് ഒരു സമാധാനം ഇന് ഇടയ്ക്കിടക്ക് കൊടുക്കാലോ അങ്ങനെ ജസ്റ്റ് കുറച്ച് കുറച്ച് കുറച്ചായിട്ടു അങ്ങനെ കൊടും
കൊടുത്തു ഉം ഉ- ഉ ആ
എന്താ
ഒന്നും ചെയ്തിട്ടില്ല അല്ല ഭക്ഷണ ഇപ്പൊ കൊറച്ച് മുമ്പ് കഴിച്ചു കഴിഞ്ഞത് ഇനി ചായക്കുള്ളതൊക്കെ ഉണ്ടാക്കണം ഉം ലീവുള്ള ദിവസയതുകൊണ്ട് മറ്റേ എല്ലാവരും പതുക്കുക എടുത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഒന്നും ആക്കിട്ടില്ലല്ലോ ചായക്കിനിയിപ്പോ ഒരു മൂന്ന് നാലുമണിയൊക്കെ കഴിയും ചായക്ക് തിരിയാൻ
ആഹ
പിന്നെ കടികള്ണ്ട്
എന്ത് ബേക്കറി എന്തെലും ഉണ്ടാവും
അതുകൊണ്ട് കുഴപ്പല്ല
കൊഴപ്പില്ല കുഞ്ഞു പിള്ളാർത് ഇന്നത് വേണം പറഞ് നിർബന്ധിക്കാല്ലേ
ലാണ് അങ്ങനെ എന്തെങ്കിലുക്കെ നോക്കേണ്ടി വരുള്ളൂ അവർക്ക് ഈ പറഞ് പോലെ എന്തെങ്കിലുക്കെ തിന്നാനും ബിസ്ക്കറ്റോ ഒക്ക വേണ്ടി നമ്മള് മാത്ര ആയതൊണ്ട് കൊഴപ്പല്ല മം അവിടെന്താ ചായക്ക് കടി
ഇവിടെ ഇപ്പൊ കൊറെ ആയിട്ട് ഞാൻ എനിക്ക് വയ്യാണ്ട് കെടക്കണ കാരണെ വരുന്നവരക്കെ പഴം കൊണ്ട്ന്നു ഏത്തപ്പഴം വരുന്നരുടെ കയ്യിലൊക്കെ ഏത്തപ്പഴാണ് ആ ഞാൻ പറയൂ ഇത് ഇവിടന്നാ കിട്ടിയത് എന്ന് എല്ലാരും ചോയചില്ലിയോ രോഗിയെ കാണൻ വന്നപ്പോ കൊണ്ടന്ന കൊണ്ടറിച്ച കൊണ്ടര്ന്ന മോൾ ൻ ഫുള്ളും ഏത്തപ്പഴാണ് അപ്പൊ ഏത്തപ്പഴം തീർ ക്കാൻ വേണ്ടിയിട്ട് എന്നും പഴംപൊരിയാ അപ്പൊ പഴം മ്പൊരി കഴിച് കഴിച് കുഞ്ഞിന് പഴം മ്പൊരി മടുത്തു ഈ ഒന്നില്ലെങ്കിൽ പഴം പുഴുങ്ങി കൊടുക്ക അല്ലെങ്കിൽ നെയില് വാട്ടി കൊടുക്കണ പ്പ അവന്ഭയങ്കര ഇഷ്ട ഇഷ്ട്ടണുട്ടോ ഇപ്പ നോകുമ്പോ ന ക്ക് വാണ്ടാന്ന്പറയാ അപ്പൊ ഡെയിലി ആ ഡെയ്ലി ഇത് കഴിച്ചിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും വേൺണ്ടേ ഓ എന്നും ഒ ഒരു പഴം എടുക്കും അതികം എല്ലാർക്കും എ പിന്നെയല്ലേ അപ്പൊ അധികം ഉണ്ടാക്കി രാവിലെ മാത്രം ഒരു മൂന്നാല് പീസ് ചെലപ്പോ വെശന്നാ കഴിക്കും ഇല്ലെങ്കിഒരു പീസേ കഴിക്കു ഫുൾ പഴല്ല ഹാഫ് ആയിട്ട് ചെറുതാക്കി മുറി ഉച്ചിട്ട് കനം കുറച്ചിട്ട് അപ്പൊ ഒരെണ്ണോ രണ്ട ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യും അല്ല പ്പൊ പ പൊരിച്ചിട്ട് പഴം പൊരിയാകി കൊടുക്കും ഇല്ലെങ്കില് മ് ആ ഉമ്മ കൊറച്ച്എടുത്തിട്ട് വറക്കാന് പച്ചപ്പഴം ഉണ്ടായിരുന്നു മറ്റേ കായം പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പ അമ്മ കുറച്ചെടുത്ത് ചി സാക്കി വെച്ചു അപ്പൊ അങ്ങനെ കുറച്ച് എന്നും പഴമ്പൊരി ആയിരുന്നു ഇ ഇന്നലെ മിനിങ്ങാഞ്ഞ് ആയിട്ട് വേണ്ട മടുത്തു അവൻ അപ്പൊ അവൻ തിന്നണില്ല അപ്പൊ പിന്നെ പഴംപൊഴി ഉപേക്ഷിച്ചു പഴംഅങ്ങ് കറുത്ത് കേട്‌വരയാണ് വേറൊന്നും ഉണ്ടാക്കാനും തോന്നില്ല അതിനുള്ളനേരോല്ല പിന്നെ തേ - - അങ്ങെ ചെരുകാനൊക്കെ പാടല്ലേ അപ്പൊ അതിനൊന്നും നിക്കാണു ഇല്ല ആ ഇ രിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങടെ ഇവിടെ നെലത്തിരുന്നിട്ടുള്ള ഏഹ് ഇതാണ് ചെരവായാണെ ആ അപ്പക്ക് നെലത്തിരിക്കാ പറ്റില്ല സർജറി കഴിഞ്ഞ കാരണം ഇരിക്കാൻ പറ്റഴികയല്ല പക്ഷെ ഏഹ് അങ്ങനെ ആഞ്ഞിട്ട് ഫ്രണ്ടിക്ക ആഞ്ഞി ട്ട് വേണ്ടേ മ്മുക്ക് ചെയ്യാന് ആ പ്പിന്റെ വയ റിൻറ്റാവിടെ ത ട്ടും അപ്പോ അത് കാരണം തേങ്ങ അപ്പൊ ഇല്ലെങ്കില് വേ റേങ്ങനെ മറ്റേ പഴത്തില് തേങ്ങ പീരെക്കെ ഇട്ടിട്ടേ കോട്ട് ചെയ്തിട്ടെടുത്തിട്ട് അങ്ങനെ ഉന്നക്കായ പോലെയെ അതൊക്കെ ഭയങ്കര ഇഷ്ട ആഹ് അങ്ങനൊക്കെ ചെയ്യാരുന്നു ഇപ്പൊ നോക്കുമ്പോ അന്നെനിക്ക് അത് എനിക്ക് നല്ലൊരു വഴി ഇല്യ അപ്പോ ഇനിപ്പോ പഴം കറ്കർത്തിരിപ്പൊണ്ട് ഇനി അത് എന്ത് പറ്റോ ചെലപ്പോ എടുത്ത് വ
രാവിലെ പുഴുങ്ങി കഴിച്ച മതി
ആ എനിക്ക് കഴിക്കാൻ പറ്റില്ല കഴിച്ച് കഴിഞ്ഞവയറ് ഒറ ക്കുവേ ഒരിക്കെ കഴി ച്ച് ഴിഞ്ഞാല് പിൻ ഏ ആ ഇ ഹോസ്പിറ്റൽന്ന് അല്ലെങ്കിലേ ഒരു ടോണിക്ക് തന്നെയ് ക്കാണ് വയറ് ഒറ ക്കാൻ പാടി ഇല്ല പറഞ്ഞ്
ആ ആ ആ
ത് കാരണം ഞാനി ഈ പഴം പൊരിത്ത പഴം കഴിക്കുന്നല്ലാണ്ട് പഴം പുഴുങ്ങിട്ടുള്ള പരിപാടി ഇല്ല തണുക്കും തെറ്റാ പ റ്റില്ല ചൊമ വന്ന് കഴിഞ്ഞ വയറ് ട്ട ബുദ്ധിമു ട്ടല്ലേ നല്ല ചൊമ